ഹലോ
കേൾക്കുന്നില്ലേ ഹലോ
ആ പറേടാ ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല മക്ക മക്കള് സ്കൂള് വിട്ട് വന്നിട്ടില്ല
അന്നല്ലാർ ഓക്കെ ഓക്കെ ചോറൊക്കെ കഴിച്ചോ
ഇല്ല ന്ന് നോമ്പാണ്
ആഹഹാ ആ ആ ആഹ ഓക്കേ ഓക്കേ മുഹറാത്തിന്റെല്ലേ
ആ അതെ മുഹർത്തിന്റെ എന്തിനെക്കുറിച്ചാ നമ്മള് സംസാരിക്കുക
ആ ബുക്ക് വായനയുണ്ടോ
വായന കല്യാണത്തിന് മുമ്പ് ഇണ്ടായിരുന്നു പിന്നെ വായനയൊക്കെ കുറവാ കല്യാണത്തിന് മുമ്പ് നല്ല ഇഷ്ടായിരുന്നു ബുക്കുകളൊക്കെ വായിക്കാന് കുറേ ബുക്കുകൾ ഞാൻ തന്നെ വാങ്ങിട്ട് പക്ഷേ ഇപ്പ കുറച്ചായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷേ
ഓക്കേ
ബുക്ക് വായനല്ലേ ഒക്കെ ഫോണില ഒതുങ്ങി കൂടി
ഉം ഞാൻ ഞാന് വായനയുണ്ട് ബുക്ക് വായിട്ട ബുക്ക് ഫോണിലൊക്കെ വായിക്കാറുണ്ട്
കുട്ടെ ക്യാഷ് കൊടുത്ത് പൈസ കൊടുത്ത്കാണ്ട് ബുക്ക് വാങ്ങൂല കല്യാണത്തിന് മുമ്പൊക്കെ പൈസ കൊടുത്തിട്ട് ന്തേലും ബുക്കൊക്കെ ക ണ്ടാലേ പൈസൊക്കെ കൊടുത്ത് ബുക്ക് വാങ്ങിയത് വായി ന്ന് ലൈബർ പിന്നെ സ്കൂൾ പഠിക്കണന്ന് ലൈബറീന്നൊക്കെ ബുക്കെട്ത്ത് വായ്ചീനി ഷേ പോ കല്യാണം കഴിഞ്ഞീനി ലും ക പൈസ കൊടുത്തിട്ട് ബു പോലൊട്ന്നെ ബുക്ക് കിട്ട്യാല് അതൊന്ന് വായിക്കും
ഓക്കേകേ നിങ്ങടെ നാട്ടിലെ ഏറ്റവും ഫേവറേറ്റ് പലഹാരം ഏതാ
ഞങ്ങളെ നാട്ടില് പലഹാരങ്ങള് ഞാൻ മലപ്പുറം ജില്ലീലാണ് നിങ്ങള് ഏ താ ജില്ല ഹലോ ഹലോ ഹലോ ഹലോ
നയ്മസ് പ
ഹലോ ന്താ സ് ഹലോ ഹലോ ഹലോ